ആ കോള് ചെയ്ത് കട്ടായതാണ് താ എന്താ എന്ന് അറിയില്ല കട്ടായി പോയിക്കണോ നമ്മള എന്താ പറഞ്ഞിരുന്നത് ആ ഞങ്ങള് പണികള് പണികളരുന്നു ഉച്ചക്ക് നല്ല പണിയ ഇവിടെ സ്വർണത്തിനെ പറ്റി തന്നെ അല്ലെ ഞങ്ങള് വീട് കേറ്റണം എന്നാണ് ഉദ്ദേശി ന്നത് അതുകൊണ്ടാണ് മരങ്ങള് ഒരു ഒരു പ്ലാവ് തോന്നൊന്നും ഇല്ല ഒരു പ്ലാവ് ഉണ്ടായിരുന്നെ ആണ് അത് വിറ്റു അതിന്റെ ചെല്ലും കൊമ്പും ഒക്കെ ക്കെ വേറെ അല്ലെ ഉണണങ്ങാനല്ലല്ലോ നമുക്ക് വിറകിനൊക്കെ എടുക്കാൻ പറ്റ് ആഹ്
പണം കൊടുത്തിട്ടാണ് അതാക്കണത്
ആഹ് അ അതന്നെ ഉള്ളു വേറെ നിക്ഷേപങ്ങളൊന്നും ഇല്ല അത് നമ്മള് കല്യാണം കഴിക്കുമ്പോ നമ്മുക്ക് കിട്ടുന്നല്ലേ
അതന്നെ ഇപ്പൊ നല്ല അപ്പൊ ഒരു ലക്ഷത്തി മേല ആയല്ലല്ലേ കൊറ
ആഹ് കുറഞ്ഞത് ആ ഒന്നായി ഇരുന്ന് മുപ്പതൊക്ക ആയി നമക്ക് കുറച്ച് കൂ കിട്ടുമ്പോ ഈ ടൈംലേക് നല്ലതാ ഇതാണല്ലോ ആ വീടുപണി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഉള്ളതിന് കുടികിട്ടിയാൽ ലാഭ വാണ് വറ്റ റ്റുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് പെൺകുട്ടികളുടെ കാര്യാ കല്യാണം കഴിക്കുന്നന്റെ കാര്യം തൊക്കെയാണ് മെയിൻ ഇപ്പൊ പിന്നെ സ്വർണ്ണം അങ്ങട്ട് എടുത്ത് പോയാണെങ്കി ഇത്രയും നല്ലതാണ്
ഏഹ് തീർച്ചയായിട്ടും പക്ഷെ എന്നാലും അത്യാവശ്യത്തിന് കുട്ടികളുടെ മേയത്ത് സ്വർണ ഇല്ലെങ്കില് കുട്ടികളുടെ മേത്തും അത്യാവശ്യത്തിന് സ്വർണ ഇല്ലെങ്കി അതും കുടുംബപ്രശ്നമായി മാറുകാണു ഇന്നത്തെ കാലതെ
നമുക്ക് വേണെന്ന് ആഗ്രഹമാണ് നമുക്ക് സ്ത്രീൾക്ക് തന്നെ ആഗ്രഹല്ലേ നമു കുട്ടികളുടേതോ സ്വർണ്ണ വേണം എന്ന് പറഞ്ഞാൽ സ്വർണത്തിനോട് നല്ല ബ്രഹ്മാണ് സ്ത്രീകൾക്ക് പ്രത്യ
അതെ അതെ അതെ അതിപ്പോ എത്ര വില കൂടി പറഞ്ഞാലും നമ്മള അത്യാവശ്യത്തിനുള്ള ഇടുക്കാായിരിക്കുംല്ല നമ്മള എങ്ങനെ കടം കള്ളി മേടിച്ചിട്ടായാലും
അാണ് സ്വർണം പറഞ്ഞാല് നല്ല തെ ളക്കമുള്ളതും ആ നമ്മളത് കേടു വരാതെ എത്ര വേണെങ്കിലും നിക്ഷേപിക്കാൻ പറ്റണ ഒരുമായ മാച്ചതൊന്നും വരില്ലല്ലോ സ്വർണത്തിന്
അതെ അതെ അതെ
സ്വർണം ഭൂമീന്നും പാറകളിലുന്നൊക്കെല്ലെ നമുക്ക് സ്വർണം കിട്ടുന്നത് അവരോരോ സ്വർണ്ണത്തിന്റെ ഖനികളെന്നെ ഉണ്ട് പറയ്
ഉം
എന്താ ഇപ്പത്തെ അവസ് സ്ഥകൊണ്ട് കല്യാണത്തിനാണ് ആകെ ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പൊ ആർക്കും അധികം സ്വർണം കൊടുക്കണില്ലല്ലോ കൊടുക്കണണ്ടെങ്കിൽ അഞ്ചോ പത്തോ മറ്റത് ഇരുപത്തഞ്ചോ അമ്പതും പവനൊക്കെ ഓരോരുത്തരും കല്യാണത്തിന് നമ്മള് മേടിച്ചിരുന്നത് ഇപ്പൊ ഒരു കുട്ടികളുടെ നൂലുകെട്ടായാ ഇനി ഒരു ഇരുപത്തെട്ടായാലും നമ്മൾ സ്വർണം മേടിക്കണം നമുക്ക് പണ്ടം കെട്ടണേന് സ്വർണം വേണം അതൊക്കെ അത്യാവശ്യമായ കാര്യമാണ് നമുക്ക് ഇത്ര വില കൂടിയാലും നമ്മള് മേടിക്കണണ്ടല്ലോ സ്വർണം പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഹലോ
ഉം